ഹലോ?
ഹലോ?
ഹലോ?
ആഹ് എന്താ വർത്താനം
ചോറുതിന്നിന ചോറുന്നോ
ചോർന്നിതൊന്നൂല്ല ഏ
പിന്നെന്താ
കഴിച്ചോ
ഇല്ല ആയിട്ടില്ല
ഉം ഇമ്മ വൈന്നാരം വരൊള്ളു.
ഞാൻ കുളിച്ചിട്ടൊന്നുല്ല ഇങ്ങനെ മടിട്ച്ച് മടിച്ചിങ്ങനെ കെടക്കായിരുന്നു.
ഏഹ്
ഫുള്ളും നീങ്ങി ഒമ്പ് വയസ്
അതെത്രീലാ
നാലില്
ഉം അന്റെ അസ്ബന്റെ വിടെണ്ടോ
ഏഹ് ഇനിപ്പൊളൊന്നും വരില്ല.
ഉം ഗൾഫിലാ
ആഹ് പിന്നെന്തൊക്കെ
പിന്നെന്താ
ഓരിനിപ്പൊ വൈന്നാരം വരുള്ളൂ
ഉം ഉമ്മാന്റെ ഉപ്പാക്കുംപ്പോ എവിടെ പണി
ഇപ്പാക്കിന്ന് നാട്ടിലെന്നെയാണ് ഇപ്പ പോയില്ലല്ലോ
ഓഹ്
ഓ അല്ല ഉപ്പാക്ക് സ്ഥല കച്ചോടം തൊക്കെ ആയിട്ടില്ല
ഉം
ഈ സ്ഥലകച്ചോടൊന്നും നടക്ക്ന്നില്ലല്ലോ
ഉം
എടുത്തിട്ട സ്ഥലങ്ങളൊക്കെ അവിടെത്തന്നണ്ട് വിക്കാൻ പറ്റ്ന്നില്ല പിന്നെന്തൊക്കെയാ ഓൻ പോയിണ്
ഉം
ഓൻ വരിണ്ട് ഉം ഓൻ വരിണ്ടേ ഓൻക്ക് അവ്ടെ ഗൾഫ് നിക്കാൻ കഴിയിണില്ലാന്നാണ്ടെ
ഉം
റീ മാസം വരും
ഉം
ഓൻ ട്രാവൽസ്ക്ക് അങ്ങനെ വെറുതെ പോയതാ പോ പോവ ട്രാവൽസ്ക്കാ പോയത് എളാപ്പന്റെ അടുത്തേക്ക്
ഏഹ് അന്റെ ഉപ്പാന്റെ അനിയന്റെ
ആഹ്
ഉം
ഒറ്റക്ക് ട്രാവൽസ് ഒക്കെ ഉണ്ട് പോ അങ്ങനെ പോയതിന് ഒരു കല്യാണത്തിന് വന്നിട്ട് പോയതേ റിൻഷന്റെ
ആഹ്
ഓള് എങ്ങനെ അറിയാ ഇന്നെ
റിൻഷാനെ എന്റെ എളാപ്പാന്റെ മോളെ കൂടെ പഠിച്ചേ
ഏഹ് പിന്നെ മറ്റെ രണ്ടെളാപ്പ അപ്പം കഴിഞ്ഞത് ഞാൻ പോയിട്ടില്ലേനി
ഏഹ് അത് ഏട്ടനും അനിയനും അല്ലേ
ഏ ആഹ് മക്കളൊക്കെ പോയിന്
ആഹ്
ഞാൻ തലേന്ന് പോയി പേരെ പോയി പോന്ന് പിന്ന കഴിയൂലല്ലോ
ഓന്റെ വീട്
ആ നമ്മള പെരേന്റെ അവിടുന്ന് കൊറച്ച് പോകണം നമ്മള് മാത്രമേ വേറെ പോന്നിട്ടുള്ളൂ ഓരൊക്കെ എടുത്തടുത്താണ് മറ്റേത് തറവാട് ഓരക്കടുത്തടുത്ത് എളാപ്പാര് ഒക്കെ അടുത്തടുത്ത് എല്ലാരും ഒരു ഒരു ഗയിറ്റും ബാക്കി ഒക്കെ ഓരോ പേരായിട്ട്
ആഹ്
പിന്നെ എന്താ കുളി കഴിയാൻ നേരം വൈകിയാ
കുളിച്ചിട്ടൊന്നുംല്ല മേലേക്കണം
ഉം
പിന്നെ എന്താ മഴ കൂടി ആയപ്പൊ കുളിക്കാൻ മടിയാണ്
ഏഹ്
മഴ കൂടി ആയപ്പോ കുളിക്കാൻ മടിയാണ് പറയാ
ആഹ്
പിന്നെ എന്തൊക്കെ
പിന്നെന്താ ഏ
ആർക്കും വിളിക്കലില്ലല്ലേ
ഇല്ല ആർക്കും വിളികലില്ല
അവളൊന്നും വർത്താനും ഇല്ല എന്ത് ഫസീലാന്റെ ഒപ്പം ഇല്ലായ്‌നോ
അസീതാന്റെ കൂടെ
ഓളെ പേരെന്താ എനിക്ക് ഓർമ്മല്ല നീളം കുറഞ്ഞിട്ട്
ആ റൈഷ
റൈഷ
ഉം അതിന് ഓള് ഇവിടെ ഇല്ലല്ലോ
ഏ എവിടെ
അത് എവിടെ ഗൾഫിൽ കേറില്ലേ
ഏ കൊറെ ആൾക്കാരെ നമ്മൾ ഒരു വിവരം ഇല്ല
ഉം ഒറ്റ ഒന്നിന്റേം ഇല്ല
അജിതന്ന വിളിചിനോ എന്ത പാടാവല്ലെ
അിലഗക്ക് ഞാൻ വിളിച്ചലില്ല
കൺഷനാവും
ഉം
സ്റ്റാറ്റസ്ങ് എപ്പളും കാണലുണ്ട്
ഇന്റെൽ അയ്ൻ അതിന്റെ കാണൽ ഇല്ല ഇപ്പൊ അത് ഗ്രൂപ്പിലും ഉണ്ടാവലില്ല ഓൾ
ഏ ഗ്രൂപ്പിന്ന് ഇന്നാൾ ഒഴിവാക്കിക്കുണ് ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല എന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പിന്റെ കീയിലാ പിന്നെ കുറെ ആൾക്കാരെ നജിയാനെ ഒഴിവാക്കി കുറെ ആൾക്കാരെ ഒഴിവാക്കിണ്
കുറെ ആൾക്കാരെ ഒഴിവാക്കീണ് ഓള്
ഉം ഞൻ ഗ്രൂപിലും ഒന്നുല്ല
ഏ
അന്നേ ഒഴിവാക്കി ഇല്ലായ്‌നോ
ഇന്നെ ഒഴിവാക്കിയില്ല
ഏ
ഞാൻ കേറൽ ഒന്നുല്ല ഇന്നെ ഒഴിവാക്കിയിട്ട് ഒന്നുല്ല
അന്നെക്കെ ഒയിവാക്കിട്ട് ഇണ്ടാവും
എ
എല്ലാരെ വോയിസ് കേൾക്കൽ ണ്ടായിരുന്നു ഗ്രൂപ്പിൽഞാൻ വല്ലാതെ വർത്താനം പറയാൻ പോവലില്ല ഹ നമ്മളെ ഒക്കെ ഒഴിവാകിക്ക്ണ് പിന്നെന്ത് ഞമ്മള് അന്നില്ലേ അന്ന് നമുക്കൊരു പരിപാടി ഉണ്ടായിന് അത് കഴിഞ്ഞാണ്ട് അന്ന് ഓ ഓള് ഓള് വന്നിട്ടില്ലേയ്ന് അന്ന് ഇജില്ലെയ്ന് ഓളെ മോനുണ്ടായിനല്ലോ അതിന്റെ പിറ്റെ ദിവസാ പിന്നെ ഇൻക്ക് മുടി കളച്ചിൽ ഉണ്ടായിനി എന്റെ ഉമ്മാന്റെ കുടുംബത്തിൽ അമ്മായിഅമ്മൻടെ കുടുംത്തിൽ
എ അതാ അന്റെ കുടുംബ അഞ്ജിത
ഓൾ രണ്ടു വകയിലുണ്ട് ഒന്ന്പളെ ഇന്റെ അമ്മായിന്റെ മോളെ കുടുംബല്ലേ കെട്ടിച്ചില്ലേ ഷെറിഹാൻ പറഞ്ഞിട്ട്
ആഹ് ആഹ്
സിത്തൂന്റെ പുതിയാപ്ലന്റെ കുടുംബംആണ് ഓൾ
ഏഹ്
ഓൾ അന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലയ്നോ അനക്ക് ഓർമല്ലേ ങ മൊറിയ സ്കൂൾന്ന് ബനെ ദിൽശാദി നെ
ആഹ്
ന്റെ അമ്മായിന്റെ മോൾ ഇപ്പാന്റെ പെങ്ങളെ മോളാ ഓള് ദിൽഷാദിന്റെ കുടുംബാണ് അംജിത പുതിയാപ്ലൻറെ
ആ
അ അങ്ങനിം കുടുംബംണ്ട് ഓളെ ക മുടിയാളിച്ചൽനോക്ക ഉണ്ടായിന് ഓളെ പിന്നെ മറ്റേ വേറെരു കുടുംബുണ്ട് വേറെ അമ്മയമാന്റെ കുടുംബത്തില് നിക്കഹമ ഇതിന് പോയപ്പോ പസവിച്ച മുടിയാളിച്ചൽണ്ടായിനു അയിന് പോയപ്പോ ഓള് ഇല്ലേയ്നു ഓളെ കുട്ടിണ്ടായ്ന് അയ്യ പി മെരിച്ച വന്ന് ക കേക്കണ അപ്പൊ മ എന്റെ അമ്മായിമ്മ പറഞ്ഞഞ് ആ കുട്ടിന്നും അവളെ പം ഊഞ്ഞാലക്കാടി്ന് മോളപ്പൊ
ഊഞ്ഞൽ അടിക്കാണ്ട് എന്റെ മോൾ ചോയിച്ചു ഊഞ്ഞാല ആടാന്തരോ ഓം കൊടുത്തട്ടില്ലീേയ് ന്ന്
അയ്ൻറെ പിറ്റേസം
ആക ആ ഒരു കുട്ടിയണല്ലോക്ക്
ആ്പ്പം പിറ്റേ ദിവസം എന്റെ അമ്മമാ പറഞ്ഞു ആ കുട്ടി മരിച്ചാല എവിടെ ഞ അന് ചോദിച്ചി ഇ ഡൗട്ടി കൊടുത്തട്ടല്ലേ എന്നൊക്കെ പറയുന്നേ അപ്പൊ അപ്പലോ ന്നും ഈ നിക്ക്മനസിലായില്ല ഞ കുട്ടിനെ ഞ കണ്ട ഓള വന്നിട്ടൂില്ലല്ലോ ഓള കണ്ട ഇതാണിക്ക് മനസ്സിലായിനി
അപ്പ പിന്നെ പിന്നെ അമ്മ ന്റെ അമ്മായിമ്മന്റെ ഗ്രൂപ്പ്ലാ. ഇവിരെടയ്ക്ക് ഗ്രൂപ്പിലൊക്കെ ങ്ങട് വിട്ടെന്നീനി. അപ്പം അപ്പ എനിക്ക് ഇവന്റെ കുട്ടികളുള്ളത് എനിക്ക് അറിയില്ലെനി
പിന്നെണ്ട് പിന്നെ അറിഞ്ഞത് പിന്ന ഷെമി പറഞ്ഞപ്പോ ഞാനറിയണ് ഷെമി പറയ ഇത് ഓള കുട്ടിയാണ് ഓൻ ദുബായിലല്ലേയ് പെ ണ്ണുങ്ങളെക്കെ അവിടെപോയി സെറ്റിലായില്ലേ പെണ്ണങ്ങൾ പോയി ആ പെണ്ണങ്ങൾ അവിടെ തന്നെ
ആ
ഞ് കല്യാ കല്യാണം ണ്ടാക്കണ്ട് ചെറിയൊന്റെ അയ്നൊന്നും വരുന്നില്ല ലീവിട്ടു ലീവിട്ടൂല പറഞ്ഞു ചെറിയ
അവന്റെ അനിയന്
ഓൻ ബടെ ഖത്തറില്
ആ
ഖത്തറ്ല് നല്ല പണിയാ ഓല് ഒകെ അയിന് കഴിച്ചികയിക്കണ് ഒരേ എല്ലാരും കഴിച്ചിലായ്ക്ണ് കഴിച്ചിലാകടത്തെ നമ്മളെന്നെ ഒള്ളു
ഗൾഫിൽ ആ അവള ടീച്ചറായി കേറിന്ന് അവിടെ ഗൾഫിൽ പ്പ ചേറ്യോള്ണ്ട്. ചെറ്യോള് ഇപ്പന്തോ പഠിക്കും ഇതൊക്കെ ആയിനി. പീ ജീ ഒക്കെന്തോ എഴുതാൻ വന്നീനീ
ഓതോ ഓരോന്നും കാണലണ്ട് ഷിംനിന്റെ
ആ ഓള് ഒരു ഓൺലൈൻ വർക്ക്‌ ചെയ്യണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കമ്മലതൊക്കെ സെയിൽ ആക്കി പുനില്ലല്ലേ നല്ല ഡെപ്രേഷൻ കാര്യങ്ങൾ
പിന്നെന്തൊക്കെയാ
എന്നും നോ
ഇന്ന്പ്പോ ഇഞ്ഞി അങ്ങോട്ട് പോവാ ഷിംനിന്റെവടയ്ക്ക് അങ്ങട്ട് പോയതാണ്. വല്യ പരിപാട്യാണ്.
ആഹ് തോന ആൾക്കാര് പോയിനോ?
തോനേ ആൾക്കാര് വരുന്നുണ്ട്. മൂന്നാല് വണ്ടിയൊക്കെണ്ട്. എല്ലാ കുടബക്കാര് എല്ലാവരുണ്ട്.
അൻക്കപ്പോ വയ്യാ തല്ലേ
ഞാൻ എനിക്ക് കൊറേ പരിപാടി മിസ്സ്‌ ആയി ഇങ്ങനെതാണ്ട് നാളെ കാണിക്ക ഡോക്ടറെ കാണിക്കാൻ പോവാണ്ടേ എന്താ പറയണ അവ കാണിച്ചിട്ട് അവിടെ കടുങ്ങല്ലൂര് വരെ കൊറെ പോ
അതെ
നേരെ പിറക്കല്
അപ്പൊ അന്ന കെട്ടിച്ചത് ആ ഭാഗണല്ലോ
കെട്ടിച്ചതാ വാകല്ലേ കെട്ടിച്ചടെ ഇവിടെല്ലേ
പതിക സാറാന്നത്
കൊട്ടകു ഭാഗം
ഒക്ക ദൂരാണ് എനിക്ക് ന്റെ അവ്ട്ന്നും ഇബ്ട്ന്നും കുടി സ്കൂൾ അങ്ങന കാക്കാൻ പറ്റ്ല്ല ബേം ഇബട സ്കൂൾല ന്റെ മോളാക്ക് പഠിക്കണേ. ഡ്യൂട്ടിയില്
അങ്ങനാമ്പം ഗതിടാല്ലേ
എന്റെ വീട്ടിലാക്കീനി ഞാന് എന്റെ അമ്മായിമ്മ എല്ല സ്ട്രോ നല്ല സ്ട്രോങ്ങാ
അമ്മായി അമ്മേ
ഉം
ഞാവിടല്ലാക്കെ ഇല്ല്യല്ലോ ഇബടത്താധികം ണ്ടാവല് ഔ അയിന്ങ്ങനെ ഒ ഒരാ ഒരു മോൻ തന്നെയോടുള്ളൂ ഒരു മോൻതന്നെ ഉള്ളുയ്ന്
അങ്ങനത്തെയാ പെട്ട്
ഉ നല്ല സ്ട്രോങ്ങാണ്
അടികാക്കാ മടിങ്ങനെ നോടിങ്ങോണ്ടുക്കും ഗതികൊടക്കെല്യാണ് ഓൻ കൊഴപ്പൊന്നുല്ല്യ പിന്നെന്താ
പിന്നെന്താ
അധികോം പടി അവിടെക്കായിട്ട് ഇങ്ങനെ
ഏ
ഇവിടെ അവ്ടെക്കായിട്ട് ങ്ങ്നിക്കലന്നേയ്നി ഞാൻ മോളെവ്ടെ സ്കൂള്ലാക്കിനിദേഹം അങ്ങട്ട് മാറ്റീട്ടില്ല്യ ഇനത്തറാവശ്യങ്ങട്ട് അങ്ങട്ട് മാറ്റണംന്ന്റിയ്ണ്ട്
അടുത്തറാശോ
ഉം മോളാണ്ട് വ് വിടന്ന് വെട്ടിയ്ണ്ട് അങ്ങട്ട് അങ്ങട്ടാക്കണംന്ന് പറയ്ണ്ട്
ഓന്റവുടുക്ക്
പിന്നെന്താ
പിന്നെന്താ
അതിട നിൽക്കാൻ കയ്യിലൽങ്ങന്ന്ഓടഞ്ഞ കൊണ്ടാണ ഓരോ കാര്യം കിട്ടാ അത്പ രണ്ടിസാണ്ടാവും പ്രായമ്ന്റ്മ്മാന്റക്ക പ്രായന്നണ്ടാവുള്ളു പ്രായന്നുല്യ ഞങ്ങള സ്വഭാവാണ്
ഉം ഉം
അത് മ്മറിയും അന്ന് നന്നാക്കിയപ്പോ അന്നാവൂലാര്യ നമ്മളട് സഹിച്ചിക്കാ പറിം
ആഹ്
വേറെ പേർത്ത് പോനാന് തൊന്നുല്യല്ലോ ഒറ്റ മോനല്ലേള്ളോ വേറെ പേർത്ത് പോവാറ്റൂലല്ല അങ്ങന്നും പറ്റൂല്ലല്ലോ
ഉം ഇപ്പല്ല്യാടെ
ആ ഇപ്പേം ഇമ്മേ ഒറ്റക്കല്ലള്ളൂ അടെ മക്കള അപ്പ മക്കളാരുല്ല്യല്ലോ ഈ ഒരു മോനല്ലെള്ളൂ അപ്പൊപിന്നെയി പെമ്മക്കളില്യാത്തോണ്ടാന്നാമതാ ഒരിതറിയാത്തത് ന്നാ ശരി കട്ടാവുനെ